കേക്കാൻ പറ്റുന്നുണ്ടോ
ആ ഉണ്ട് ഉണ്ട്
ആഹ എന്താ എടുക്കുന്നു സുഖം ആഹ കൊഴപ്പമില്ല ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു
ആ ആഹ മഴയൊക്കെയ ഉണ്ടോ
ആ ഇവിടെ ഇന്ന് ഇന്നിപ്പോൊ ഉച്ച വരെ നല്ല മഴയായിരുന്നു ഉച്ചക്ക് ശേഷം മഴയില്ല എന്ന വെയിലും ഇല്ല ആ ഒരു കാലാവസ്ഥൽ നിൽക്കുന്നു അവിടെ എങ്ങനെയുണ്ട്
ഇവിടെ മഴ ആായിരുന്നു ഇപ്പൊ പിന്നെ മഴയൊക്കെ തോന്ന ഇങ്ങനെ നക്ക എന്നാലും മഴക്കോള് പോലെ ഉണ്ട്
ആഹ പക്ഷെ ആഹ് ജോലിയൊക്കെ കഴിഞ്ഞു വൈകിട്ട് ചായ ഇട്ടു ചായ കുടിച്ചു കുട്ടികൾ ട്യൂഷന് പോയി അവിടെ കുട്ടികളൊക്കെ ട്യൂഷന് പോയോ
ആഹ മോൻ പോയി മോക്കൊന്നില്ല
ആഹ ആഹ
പിന്നെ വൈകിട്ടത്തെ ജോലിയെല്ലാം കഴിഞ്ഞു
ആഹ എല്ലാം കഴിഞ്ഞു
ഉഹ ഉഹ
ആഹ മഴയൊക്കെ ആയോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ദിവസമായി
ആന്ന് ഇവിടെ അതേപോലെ യൂണിഫോമ ഒക്കെ ഉണങ്ങാനും
ആവളരെ ബുദ്ധിമുട്ട ആ അത് മാത്രം ആണോ ഈ മഴയാകുമ്പോ ഓരോരുത്തർക്ക് വരുന്ന അസുഖങ്ങളും ഇവിടെ അടുത്ത് ഞങ്ങളുടെ മാമന്റെ മോൻന്റെ കുഞ്ഞിനോ ഛർദിലും വേറിളക്കം ഒക്കെ ആയിരുന്നു
ആഹ് ഇപ്പൊ എല്ലാടവും ഉണ്ട് അങ്ങനെ
ആ മഴ സമയം ആയതുകൊണ്ടാണ് നമ്മളൊക്കെ മഴ കാണ നമ്മൾ ആസ്വദിക്കും ഒക്കെ നമുക്ക്ത് സന്തോഷമാണ് പക്ഷെ ഒരു വശത്തൂടെ ഇത് കണക്ക് പ്രകൃതി ദുരന്തങ്ങളും ഓരോ അസുഖങ്ങളും ഒക്കെ നമുക്കത് ഭയങ്കര ഇതാണ്
ഉം ചെടികളൊക്കെ ഉണ്ടോ വീട്ടിൽ
ആഹ് ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ട് വീട്ടില് പിന്ന ഇപ്പം മഴയും കൂട ആയത തുകൊണ്ട്
പിന്നെ ഇപ്പം മഴ ആയത് കൊണ്ട് ചെടികളൊക്ക കാട് പോലെ അങ്ങ് കിളിക്ക്യാ
അഹ് പുള്ളാരെല്ലാം സ്കൂളിന്ന് പനിയും ആട്ട് അല്ലെയോ വരുന്നേ
ആഹ് അതെ അതെ പല സൈസിൽ ഉള്ള പനികളും അസുഖങ്ങളും ആഹ് പിന്നെ കുട്ടികള് മഴ ആവുമ്പോ തന്നെ സ്കൂളിൽ പോവാനൊക്ക കുട്ടികൾക്കക്ക അങ്ങ് മടിയാണ്
ആന്ന് അതും അവര് പോവുന്ന സമയത്ത് അല്ലെയോ മഴ
മഴ അതെ രാവിലെ എണിക്കാനൊ ക്കെ കുട്ടികൾക്ക് പിന്നെ ചൂട് വെള്ളം ഒക്ക തെളപ്പിച്ച് കൊടുത്ത് കുളിച്ചിട്ടൊക്കെ ആണ് കുട്ടികള് നമ്മളൊക്കെ ഈ ചൂടുവെള്ളത്തിലൊക്ക കുളിച്ചിട്ട് ഒണ്ടോ മഴ ആണെ ങ്കിലും അല്ല നമ്മള് തണുത്ത വെള്ളത്തി കുളിച്ചിട്ട് അല്ലേ ആ അതെ ഇപ്പഴത്തെ കുട്ടികൾക്കൊക്കെ ചൂട് വെള്ളം വേണം
ആ വെള്ളം ഒക്കെ കിട്ടാൻ നേരത്തെ ബുദ്ധിമുട്ടുള്ള അപ്പഴേ ഈ മഴവെള്ളം പിടിച്ചു വെച്ചായിരുന്നു കുളിക്കുന്നെ ഇപ്പ ഹം പിള്ളേർക്കൊക്കെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന ഇഷ്ടമല്ല രാവിലെ ഒന്നാത്തെ ആഹ രാവിലെ സ്കൂളിൽ പോകുന്ന ബുദ്ധിമുട്ടും ആ തണുത്ത വെള്ളമൊക്കെ ആവുമ്പോ അവർക്കൊരു മടിയല്ലേ ങ്ങാ
നമ്മളൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ ഓ ഉണങ്ങിയ വിറകൊന്നുമില്ല ഇവിടെയൊക്കെ ഇപ്പം ഗ്യാസും അങ്ങനെ കിട്ടില്ലല്ലോ ആ അതുകൊണ്ട് ഭയങ്കര ആ ഇടയ്ക്ക് ഇപ്പ ഇവിടെ ഞങ്ങളുടെ ഗ്യാസും തീർന്നായിരുന്നു അന്നേരം വിറകിനും ഗ്യാസകൂടെ തീർന്നപ്പോ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മഴയൊക്കെ ആയ പേരില് നനഞ്ഞ വിറകുകളൊക്കെയാണ് കിട്ടണേ അന്നേരം അതൊക്കെ അടുപ്പിൽ വെച്ച് ഊതി ഊതി ഊതി ഊതി വേണമായിരുന്നു ഫുഡ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എന്തായാലും ഗ്യാസ് ബുക്ക് ബുക്ക് ചെയ്ത്ഏറെ താമസിച്ചു എന്ന് താമസിച്ചില്ല എന്നാലും കിട്ടി അതുകൊണ്ട് ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട് അതുകൊണ്ട് ആ മക്കൾക്കൊക്കെ സ്കൂളിൽ പോകാനായിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്യാസില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്
ആന്ന് ആന്ന് അത് ഉം ഒണങ്ങിയ വെറ കു ഇല്ലെങ്കി ഗ്യാസ് തീർന്നാ അമ ബുദ്ധിമുട്ടാ
ആഹ് അതെ
ആ വെറകൊക്കെ വം നമ്മുക്ക് ഇവിടെ അപ്പുറത്തെ പിന്നെ റബ്ബറും തോട്ടത്തിൽ ഒക്കെ ചുള്ളികളൊക്കെ കാറ്റടിക്കുമ്പഴൊക്കെ വീഴും അന്നേരം പോയി അതൊക്കെ എട്ക്കും ആ അതൊക്കെ നനഞ്ഞതാ എന്നാലും നമ്മള് നല്ല ഒണങ്ങിയ ചുള്ളികളല്ലേ അത് ഒരു കാറ്റടിയൊക്കെ കൊള്ളുമ്പം ഒണങ്ങിയ വെറകിന്റെ കൂടൊക്കെ അങ്ങെരിഞ്ഞോളും അങ്ങനെക്കെ എട്ത്ത് വെക്കും ആഹ് അതിപ്പ അടുപ്പിച്ച് അങ്ങ് മഴ പെയ്യുന്നോ ഇപ്പ ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് ഞങ്ങളൊക്കെ ആണെങ്കി ഇവിടെ അടുത്തൊരു കടയുണ്ട് അവിടെ പോയി തൂ ക്കി ഒരു കിലോ അങ്ങനെ തൂക്കി തൂക്കി വേടിക്ക്യാണ് ഇങ്ങനാ വലിയ റബ്ബറും തോ ട്ടൊക്കെ എടുത്ത് വേടിക്കുന്നവര്ണ്ടല്ലോ അവെല്ലാം പറക്കി വെ വൃത്തി വൃത്തിയാക്കി കൊണ്ടുപോവും അപ്പൊ അതീന്ന് കൊച്ചു കൊച്ചു വെറക് കള് ഒരു കെട്ടാക്കി നമുക്ക് തരും അങ്ങനെയുള്ളവരെ അടുത്ത്ന്ന് നമ്മള് പോയി ഒരു കിലോ അങ്ങനെ പൈസ കൊടുത്ത് വേടിക്കും ഒര് കെട്ടിനക്കെ അറുപത്തഞ്ച് എഴു ത്തഞ്ച് രൂപയൊക്കെയാ
ഉം ഇവിടെ ഈ തൊണ്ടും ചെരട്ടയൊക്കെ വാങ്ങിക്കും ആ അമ്മക്ക്‌ അത് ആവേ അതോ ട്ട് ഈ തടിയൊക്കെ അറക്കുമ്പോ ചീക്ക് പൊടി ആ അങ്ങനെ തടിയുടെ പൊടിയൊക്കെ വാരിയെ ക്കെ വെക്കും അതാവ്മ്പോ തീ കത്തിക്കാനൊക്കെ എള്പ്പവാ മ ണ്ണണ്ണയും അങ്ങനെ വലുതാട്ടങ്ങും കിട്ടുന്നില്ലല്ലോ
ആ പിൻ ആ രാവിലെ എണീറ്റ് കഴിഞ്ഞ അടുപ്പ് ക ത്തിക്കാൻ നല്ല പാടാണ് ആ അമ്മളീ വെറ ക് നനഞ്ഞ വെറക് വെച്ച് പണ്ടൊക്കെ ആണെങ്കി എല്ലാരും പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് കത്തിക്കാരുന്നു പക്ഷെ ഇ പ്പ ആരും പ്ലാസ്റ്റിക് ഒന്നും ഉപയോക്കത്തില്ല നമ്മള് ക്കെ ഹരിതകർമ്മ സേനക്കാർക്ക് പൈസ കൊട് ത്തിട്ട് അമ്മള് നമ്മ്ളെ വീട്ടിലെ പ്ലാസ്റ്റിക് എല്ലാം അവർക്ക് കൊടുക്കുവല്ലൊ ആ അതൊരു കണക്കിൻ നമുക്ക് നല്ലതാ പ്രകൃതിൽ ഈ പൊക വാ തങ്ങളൊക്കെ ഒണ്ടേ ഒരാസ്
ആ മറ്റേ നമ്മള അങ്ങനെ വാരീട്ടെല്ലാം കത്തിക്കുവല്ലാര് ഇതിപ്പ കത്തി ക്കണ്ടാലോ കളയാനും അയ്യത്തെങ്ങും ഇടണ്ട അതെല്ലാം അവരും വന്നങ്ങ് കൊൺ ട്ട് പോകുവല്ലേ ഉം
അവിടെ ഒന്ന് കറക്റ്റായിട്ട് അവര് വരുവോ ഇത് എടുക്കാനായിട്ട്
ആ മാസത്തി ഇങ്ങനെ ഒരു ദിവസം വരും വരുമ്പം നമ്മുടെ കയ്യിലപ്പം പൈസ ഇല്ലെന്നൊണ്ടെങ്കി ആ ആ ചേച്ചിമാര് രണ്ടും കൂടെ പിന്നെ ഈ മാസം തീരുന്നേന് മുന്നേ ഒരു വട്ടോ. കൂടെ വരും ഉം ആ ന്നേ നമ്മളെല്ലാം കൊടുത്താലും മതി അല്ലെങ്കി ചെല പ്പം പൈസ ഒന്നും ഇല്ലന്ന് പർഞ്ഞാ അവര് കൊണ്ടുപോവും പിന്നെ അമ്മക്ക് രണ്ടാമത് വരുമ്പം പൈസ കൊടുക്കുമ്പോ കാർഡ് പതിച്ചു തരും അങ്ങനെ ഉം
ഇവിടെം അങ്ങനാണ് അവര് വരും ആ അതെ എവിടെ എങ്ങനെയാണ് അവര് വരും മാസത്തില് വന്ന് എടുത്തോണ്ട് പോകും നമ്മള് പൈസ പിന്നെ കൊടുക്കണം
ഉം ഉം പിന്നെ പുള്ളാരെപ്പ വരും
പുള്ളാര് രാത്രിയാകും ട്യൂഷന് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ
ആഹ് നി രാത്രീലേക്കെോ വെൽ ചോ ഫുഡ് എക്കെ റെഡിയാന്നോ
അത് രാവിലെ വെക്കുവല്ലോ ഞാവിലെ വിക്കുന്നന്ന് ഫൊഡ് വാ എല്ലാർക്കും ചോറാണ് ഇഷ്ടം പിന്നെ അവ്ടെ അമ്മയ്ക്ക് മാത്രം ഇപ്പൊ പ്രായം ആയവർക്കെല്ലാം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെല്ലേ അതിന്റെ പേര് ഇവിടുത്തെ അമ്മയ്ക്ക് മാത്രം രാത്രിയില് ഗോതബിന്റെയോ അങ്ങനെ റവ അതൊക്കെ വച്ചിട്ട എന്തെങ്കിലും ഒണ്ടാക്കും ബാക്കി എല്ലാവർക്കും ആ ചോറ് തന്നെ വേണം അത് ഫയ്ങ്കര നിർബന്ധാണ്
ആഹ ഇവിടെ ഞാൻ രാവിലെ ഞാനും പിള്ളേരു അല്ലേ ഉള്ളൂ ഹസ്ബൻറും കൊണ്ട് അപ്പൊ അവ ചോറ് രാവിലെ വെക്കുന്നതങ്ങ് കഴിച്ചോളും ആഹ നമ്മക്ക അല്ലാതെ രാത്രിത്തേക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ട
അതെ
ഞാൻ വേ എല്ലാരും ചോറും കൊണ്ടുപോവല്ലോ അപ്പൊ രാവിലെല്ല പിന്നെ ആ പിന്നെ ഉച്ചയൊക്കെ ആുമ്പോ ആ കറികളൊക്കെ ഒക്കെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി വയ്ക്കും ഉ ആഹ വെളുപ്പിനെ വെക്കുന്ന അല്ലേ അതെല്ലാം ഒന്നും കൂടന്ന് ചൂടാക്കാക്കി കേക്കാവോ
ഉം
ട്യൂഷനും അടുത്തുണ്ടോ
ആ ഇവിടെ അടുത്ത തൊട്ടടുത്ത വീട്ടിലാണ ട്യൂഷൻ
ആഹ ആഹ
ആഹ് അപ്പൊ പിന്നെ കുട്ടികൾ രണ്ടുപേരും ട്യൂഷന് പോയിട്ട് നമ്മള് വിളിക്കാൻ പോകണ്ട തൊട്ടപ്പുറത്തെ വീട്ടിലല്ല അപ്പൊ
ആഹ ഇഞ്ഞു വന്നേളൂ ഉ ആ അതും പിള്ളർ പോകുന്ന സമയത്തല്ലിയോ മഴ സ്കൂളിൽ പോവാൻ ഇറങ്ങുമ്പഴ
അതെ തുണികളൊക്കെ ഉണക്കാൻ ഭയങ്കര - പാടാണ് ഞാനാണെങ്കിൽ റൂമിലൊക്കെ കൊറേ അശകളൊക്കെ കെട്ടി ഫാനൊക്കെ ഇട്ടാണ് തുണികളൊക്കെ ഉണക്കു - ക്കുന്നത്. മഴ കാണാൻ ഭംഗിയായിരിക്കും ക്കും കുട്ടികൾക്കൊക്കെ അത് കാണുമ്പോ ഭയങ്കര സന്തോഷായിരിക്കും കളിക്കായിരിക്കും പക്ഷെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൽ- കൂടുതല് മഴ പെയ്ത. ആ അത് ഭ യങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പക്ഷേ ഈ തുണി ഉണക്കാനുള്ള ബുദ്ധി മുട്ടുകളും പിന്നെ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടും പക്ഷെ ഓരോരുത്തര്ടെ അടുത്തൊക്കെ ആണെങ്കിൽ വെളളമ എന്തുവാ വെള്ളം ഒക്കെ കൂടി വെള്ളപ്പൊക്കം ആഹ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമു ഇപ്പളും ചിലയിടത്തൊക്കെ കണ്ടിട്ടില്ലേ ഉരുൾപൊട്ടല് ആ അങ്ങനെയൊക്കെയുള്ള ഇതുകളൊക്കെ ഉണ്ടാവും നമ്മുക്ക് ആഹ് നമ്മക്ക് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ
ആ നമ്മക്ക് ഈ തുണി ഉണക്കലും വിറകിന്റെയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള ഇവിടെം മോക്ക് രണ്ട് യൂണിഫോം ഒണ്ട് അത് ദിവസോം അവർക്ക് യൂണിഫോമ. ആഹ് അത് ന്നിട്ട് നമ്മള് ഈ ക മുറിയിലൊക്കെ അയ കെ ട്ടിയിട്ട് യൂണിഫോമൊക്കെ അതിനകത്ത് എടുത്തിട്ട ഓണക്കുന്നെ ഫാന് ഇടും. എന്നിട്ട് തന്നെ ഒണങ്ങാ പാടാ പിന്നെ രാവിലെ അതെല്ലാം തേപ്പൊട്ടിക്ക് ഒന്ന് തേച്ച ഏഴുമണി ആവുമ്പോ അവക്ക് പോണം.
ആഹ്
ഉം
കുട്ടി എത്രയിലാണ് പഠിക്കുന്നേ?
പത്തില്.
ആ അപ്പൊ ഇഷ് ടം പോലെ പഠിക്കാനൊക്കെ കാണുവല്ലോ ല്ലേ?
വിലെ ട്യൂഷൻ ഏഴ് മണിക്ക് പോയിക്കഴിഞ്ഞ പിന്നെ ആ മ്മ് വൈകിട്ട് ആറ് മണിക്കേ വീട്ടിൽ വരുത്തുള്ളൂ
ആഹ് ആഹ് മോളുടെ കാര്യം പറഞ്ഞ ആഹ്
ഉം
ആഹ് സൈക്കിളിൽ പോവും. ആഹ് മോൾടെ കാര്യം കഴിഞ്ഞപ്പോ ഞാൻ എൻ്റെ കാര്യൊക്കെ ആലോചിക്കുന്നു പത്താം ക്ലാസ്സിതു കണക്കാരുന്നു ഞങ്ങളൊക്കെ വെപ്രാളം പിടിച്ചായിരുന്നു പഠിക്കാനും ട്യൂഷനും ഒക്കെ പോകുന്നത്
ആ ആ
ക്കളൊന്നുല്ല ഞങ്ങളൊക്കെ നടന്നായിരുന്നു പോന്നെ
ആ ആ ആ എന്നാ ഞാൻ പിന്നെ വിളിക്കാം
ആ ഓക്കെ ഓക്കെ